ഹെലോ. കോക്ക്ന്നുണ്ടോ ആ ഉണ്ട് കേക്ക്ണ്ട് ഏഹ്. പിന്നെ എന്തൊക്കേണ്ട്. സുഖല്ലെ.
ഓ സുഖം. ഇങ്ങളെ വർത്താനം എന്താ.
ആ നന്നായിട്ട് ഇരിക്ക്ണു.
ഫുഡ്ഡൊക്കെ കഴിച്ചോ.
ആ ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചൊ ഫുഡ് കഴിച്ചോ.
ഓ കഴിച്ചു.
ആഹ്. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഇണ്ടായിരുന്നു.
ഇന്നത്തെ ദിവസം ഞാന് ക്ലാസ്സിന് പോവല്ണ്ട്. അപ്പം ക്ലാസ് കഴിഞ്ഞ് ഉച്ചക്ക് വന്ന്.
ഉം
ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്.
ആഹ് ഓക്കെ. എന്തിനാ പഠിക്കുന്നത്.
ഞാന് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം രണ്ട് മാസായി ഇപ്പ ഞാന് കൊറച്ചൂസം എക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിന് ചേർന്ന്ണ്.
ആ ഒക്കെക്കെക്കെ അപ്പെ ആ ആ ഹാ അപ്പേ ഇങ്ങനെ കെരിയറ്ല് ഏത് പ്രൊഫഷൻ എടുക്കാനാണ് ഇഷ്ടം.
എങ്ങനെന്ന്‌ വെച്ചാല് ഇൻക്ക്യ് എക്കൗണ്ടിങ് നോക്കാന്ന വിചാരിച്ചെ. പിന്നെ ബിസിനസിലേക്കെ താല്പര്യണ്ട്.
ഓക്കെക്കെ. അപ്പ ഹയർ സ്റ്റഡീസ് ഇഞ്ഞ് ചെയ്യിണ്ടോ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യണൊ. എന്ത
പി ജി ചെയ്യാൻ പറഞ്ഞ്. പഞ്ഞീനു വീട്ട്ന്ന്. ഇപ്പം പഠിക്ക്യാവൂല.
ആഹ് പിന്നെ അപ്പങ്ങനെ ജോലിക്ക്. പോവാൻ വേണ്ടിട്ടാണോ ഇപ്പ ഇനി. നി പ്ലൻ
ജോലിക്ക് പോകാനാണ് താല്പര്യം
ആഹ് ആ അങ്ങനെ അ ക്യാമ്പസ് ഒക്കെ ഇണ്ടായിരുന്നു ഇക്ക് ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ ഇണ്ടോ. അതോ വേറെ ഇന്റർവ്യൂ വഴി സെറ്റ് ചെയ്യാനാണൊ. ക്യാമ്പസില് ഇന്റേൺഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഇണ്ടായിരുന്നോ
ഇല്ലല്ലല്ല. അല്ല ഔടെ കോളേജില് പഠിച്ചെ കൊടുത്ത് അങ്ങനെല്ല
ആഹ് ഉം ഓക്കെ ഓക്കെ ഓക്കെ ഉ പിന്നെ എന്തായിരുന്നു ആഹ് ഞാൻ മെരേഡാണ് വർക്ക് ചെയ്യുന്നുണ്ട്
എന്തിനാ വർക്ക് ചെയ്യുന്നത്
ഞാനൊരു റൈറ്റർ ആണ് കണ്ണൺ റൈറ്റിനാണ് റോഷിം
ആഹ് ഓൺലൈൻ
നല്ലസമ്മയിക്കണം ആ ഇപ്പം വർക്ക് ഫ്രം ഹോമാണ് നേരത്തെ ഓഫീസില് പോവായിര്ന്ന്
ഉം ഉം
ഓഫീസ്ത്തെ വർക്ക് വീട്ട്ന്ന് ചെയ്യലാ
ആ അതെ അതെ
ആഹ് അറിയണ ഓഫീസാണോ എല്ലേ നിങ്ങൾ ഓൺലൈന ആയിട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ എന്തെങ്കിലാണോ
ആ ഫ്രീലാൻസ് ചെയ്യണേ നേരത്തെ കമ്പനിയിലായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു നാളായിട്ട് ലീവ് ആയിയിരുന്നു ഇപ്പൊ ഫ്രീലാൻസ് വേറെ കമ്പനികളുടെ വർക്ക് എടുത്തിട്ട് ചെയ്യാം
അ ആ അങ്ങനെ ഓരോ ആപ്പിലൊക്കെ ഇങ്ങനെ കാണേണ്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു ചേർന്നതാണോന്ന് ചോയിച്ചേ
അല്ല അല്ല അല്ല കമ്പനിയുടെ വർക്ക്ന്നെ ഫ്രീലാൻസ് എടുത്തിട്ട് ചെയ്യ ആപ്ലിക്കേഷൻ ത്രവാം അങ്ങനെ ചെയ്തിട്ടില്ല
ഉം അതാ ചോദിച്ച അങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കില്
ആഹ് ഹഹാ
കിട്ടോന്ന്ള്ള അറിയില്ലല്ലോ
ഉം അതില് നമുക്ക് കൊറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഫൈവർ ഉണ്ട് പിന്നെ പുതിയ എന്തൊക്കെയോ ആപ്ലിക്കേഷൻ ഓൺലൈൻ തപ്പിയാ മതി പക്ഷെ ആ ലിങ്ക്ട്നൊക്കെ നമ്മള് ജോബ് അപ്ലൈ ചെയ്യാനും കിട്ടും വർക്കുകള് പക്ഷെ അത് നമ്മള് ചെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അത് ജനുവിനാണൊ എന്നുള്ളത് പറ്റിക്കോന്ന് അറിയില്ല ആ അതുകൊണ്ട് അറിയില്ല നമ്മള് ഡയറക്റ്റ് കോണ്ടടാക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഫൈബർന്ന് പറയുന്ന ആപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അതില് ആഹ് ഡയറക്റ്റ് നമ്മൾ പോയി നമ്മൾടെ പ്രോഡ്ഫോളിയേക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ല്ലെ വർക്ക് വരും പക്ഷെ നമ്മള അത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല കുറെ കൊറച്ച് ആ എങ്ങനെയ എപ്പ വരുന്നൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ
അതന്നെ
ഉം ഉം ഞാൻ ഡയറക്റ്റ് കമ്പനിയുടെ തന്നെ വർക്ക് എടുത്തു ശരിയാ പിന്നിലെന്തായിരുന്നു ഞാന് ഇപ്പൊ എനിക്കൊരു ബേബിയുണ്ട് കുഞ്ഞാവയുണ്ട് അപ്പൊ ആഹ് അപ്പം മെക്കാനിക്കൽ ലീവായിരുന്നു അപ്പൊ അതുവരെ കമ്പനിയിൽ തന്നെ ആയിരുന്നു അ ലീവ് കഴിഞ്ഞപ്പോ പിന്നെ ഓഫീസിൽ പോയി ചെയ്യാൻ കുറച്ച് പാടായിരുന്നു അപ്പൊ വീട്ടില് ഇരുന്ന് ചെയ്യാന്ന് വെച്ചു
ഓ അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യ് ണായിരിക്കൂം ലേ സുഖം
അങ്ങനെയൊന്നുല്ല എനിക്ക് രണ്ടും ഇഷ്ട കുറച്ചുകൂടി ഇഷ്ടം ഓഫീസിൽ പോകാനാണ് കാരണം വീട്ടി വീട്ടില് ചെയ്താ നമ്മുക്ക് ഭയങ്കര ബോറടിയാ
പൊറം ലോകായിട്ട് ഒരു ബന്ധവുമില്ല അവിടെ ഓഫീസ് അത് വേറൊരു ഉം ഒരു രസാണ് ഫ്രണ്ട്സ് ഉണ്ടാവും പിന്നെ നമ്മുക്ക് കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൾക്കാര്ണ്ടാവും വേറൊരു എക്സ്പീരിയൻസാണത് പിന്നെ കുറച്ചൂടി ഇഷ്ടം ഓഫീസിപോവാനാണ് പക്ഷേ ഇപ്പ നമ്മുടെ സിറ്റുവേഷൻ നോക്കുമ്പം ഇതാണ് കംഫോർട്ട് ഇപ്പ കൊറച്ച് കൂടെങ്ങ് കഴിഞ്ഞ്കഴിയുമ്പോ പത് ക്കെ പഴയപോലെ ഓഫീസിലൊക്കെ പോന്ന് നിങ്ങൾക്കൊക്കെ പുതിയ ആൾക്കാർക്ക് ഓഫീസിപോയി വർക്ക് ചെയ്യുന്നായിരിക്കും നല്ലത് കാരണം ആൾക്കാരു ആയിട്ടൊക്കെ നമ്മള് കുറേഎടപെടുമ്പോഴേ നമ്മ്ടെഐഡിയാസ്ക്കെ പുതിയത് വരുള്ളൂ ഏതാ ഇഷ്ടം ഓഫിസിൽ പോവാനാണോ അതോ ഇവിടെന്ന് വർക്കി വീട്ടീന്ന് വർ ഇഷ്ടം ഏതാ ആഹ് ആഹ് അതാണ് നല്ലത് ഞാ ആഹ് ഞാനാദ്യായിട്ടാണ് അതെ അതെ അതെ ഫുഡ്ഡൊക്കെ കഴിച്ചൊ ഉച്ചക്കത്തെ
ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട്?
ഓ ചായകുടിക്കാറൊക്കെ ആയി ഇല്ലേ? ചായക്കെ കടിയുണ്ടായ്രുന്നു ചെലപ്പോ അങ്ങനെവല്ല്യ അങ്ങനൊന്നും ഇല്ല എന്തെങ്കിലൊക്കെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാറുണ്ട്
ഉം ഉം
ബേബിക്ക് പതിനൊന്ന് മാസായി.
ഉം ഉം
ഉം
എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കിൽ ഉണ്ടാക്കും
ആഹ് ഇഷ്ടാണോ അതോ എങ്ങനെ?
അങ്ങനെ താല്പര്യം ഇല്ല ഉമ്മക്കെവീട്ടിലില്ലെങ്കില് ഉണ്ടാക്കും അല്ലെങ്കി മ മടിയാ
പിന്നെ വേറെന്തൊക്കെ ആണ് നാട്ടിൽ വിശേഷങ്ങൾ സുഖാണോ? മഴയുണ്ടോ അവ്ടെ ഇപ്പം ഇന്നൊക്കെ മഴയുണ്ടായ്രുന്നു
ആഹ് മഴ ചെറുതായിട്ട് ഉണ്ട് ഇന്ന് ഇന്നലെ മെനഞ്ഞാന്നൊന്നും തീരെ ഇല്ല നല്ല വെയില് ആയിരുന്ന് നല്ല ചൂട് വെയില് ഇന്നിപ്പോ രാവിലെമുത
ആഹ് ഇവിടെക്കെ നല്ല വെയിലാ രണ്ട് മൂന്ന് ദിവസായിട്ട് ഭയങ്കര ചൂടാ ഇല്ലില്ല ഇവിടെ നല്ല വെയിലും നല്ലചൂടാണ്
ഇപ്രാവശ്യം മഴ കുറവാണെന്ന് തോന്ന്
ആഹ് അങ്ങനെ പറയണത്
ഉം ഉം
ഉം പിന്നെ വേറെ എപ്പളാ എപ്പത്തൊട്ടാ ക്ലാസ് ആഹ് രാവിലെ പോയിട്ട് വൈകിട്ട് വരും അങ്ങനെ ആണോ
രാവിലെ ഒമ്പത് മണി മുതലാണ് പത്ത് മണി മുതലാണ് ക്ലാസ്സ് സ്റ്റാ ർട്ട് ചെയ്യണത് ഞാൻ ഒമ്പതര ആവുമ്പോ പോവും പിന്നെ ഞാൻ രണ്ട് ദിസായിട്ടൊള്ളു പോന്നാ വൈകുന്നേരം വരെ വാണെങ്കിൽ ഇരി അങ്ങനെ
ഉം ഉം ഉം ഓക്കെ ഓക്കെ ഓക്കെ ഇത് പ്രൊഫഷണൽ കോഴ്സ് പോലെ എങ്ങനെ ചെയ്യുന്നതാണോ അതോ ഇങ്ങനെ ഏ ഒരു ഡിഗ്രിപോലെ ആഹ് ഓഹ് ഓക്കെ ഓക്കെ അവര് ഇതിനവര് അപ്പൊ പ്ലേസ്മെന്റ് ഒക്കെ പറയണൊണ്ടോ
ആഹ് പ്ലേസ്മെന്റൊക്കെ ഉണ്ട് ഇനി എന്താ അറിയില ഉണ്ടന്നാണ് പറഞ്ഞത് പിന്നെ അവടെ ചേർന്നോര് ആരൂല്ല പ്ലെയ്സ്മെന്റ് ചെയ്യണേ
ആയിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ അപ്പൊ ഇങ്ങനെ ബാങ്കിലൊക്കെ ഇഷ്ട്ടാണോ അതോ അല്ലെങ്കി നോർമലായിട്ട് എല്ലാ അക്കൗണ്ടിലും ആഹ് എല്ലാടത്തേയും ഇഷ്ട്ടാണോ എങ്ങനെയാ എനിക്കതിനെ
ബാങ്കിലേക്ക് വല്ല്യ താല്പര്യവില്ല
ഉം ഉം അല്ലാതെ ആയി അല്ലേ ഓക്കെ ഉം പിന്നെന്താണ് സിനിമയൊക്കെ കാണാറുണ്ടോ സ്റ്റോറിയല്ല ഞാൻ ന്യൂസിലാണ് ന്യൂസാണ് ഇപ്പ ചെയ്യുന്നത് സ്റ്റോറിയൊക്കെ എഴുതും ആ പക്ഷെ ഇപ്പൊ കിട്ടിയേക്കുന്നെ ന്യൂസാണ് ന്യൂസുണ്ട് അ ല്ലാത്തെ ആ മീൻസ് ആ ന്യൂസ് പേപ്പറൊണ്ട് പിന്നെ വിഷ്വൽ ന്യൂസ് സോഷ്യൽ മീഡിയ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാറുണ്ട് പിന്നെ ഞാന് പി ആർ റിലേറ്റെഡ് ആയിട്ടുള്ള എല്ലാ സാധനൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങൾ പോസ്റ്റുകളൊക്കെ അയന്റെ കണ്ടന്റ്സൊക്കെ നോക്കാറുണ്ട് അങ്ങനെ സിനിമയൊക്കെ കാണുവോ
ആഹ് കാണൊക്കെയുണ്ട് എടക്കൊക്കെ
ആഹ് ആഹ് ആഹ് എങ്ങനെ ഒ റ്റി റ്റിയിൽ കാണ ന്നെയാണോ അതോ ആ പോയിട്ട് കാണുന്നെയാണോ ഇഷ്ടം
ഇങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കില് ഓരോത്തർ ഇങ്ങനെ പറയല്ലോ ഓ രസൊണ്ടെന്നൊക്കാ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോണേൽ അങ്ങനെ രെസവുള്ളതൊക്കെ ആണെങ്കി പോയി കാണും
തീയറ്റർ പോയി കാണും ശരി ഉം ഓക്കെ അപ്പൊ വാഴ ആഹ് വാഴ ഇഷ്ടായോ
ആഹ് ഇങ്ങള് കണ്ടിനോ
ഉം, ഉം ഞാനോ റ്റി റ്റി ലാണ് കണ്ടത് പോയികണ്ടില്ല.
ഉം ഇഷ്ട്ടപ്പെട്ടോ?
ഉം അ പശെ ആഹ് അപ്പൊ ഓക്കെ ഭയങ്കര ഇഷ്ട്ടാണെന്ന് പറയാം.
ആഹ് എല്ലാരും ന്നല്ല ഹൈപ്പ് ഇട്ട് പർഞ്ന്. ഇൻക്കത്-
അയ്ന്റെ ടേസ്റ്റതല്ല ഹ് ഹ്
ഉം ഇൻക്കും അത്ര വെല്ല്യആ ട്ട് തോന്നീട്ടൊന്നുല്ല, വെല്ല്യ ഇഷ്ട്ടായിട്ടൊന്നുല്ല എന്നാലും. ത് കൊഴപ്പല്ല വെ-
ആഹ് അങ്ങനെ ഒക്കെ, ഒക്കെ, ഒക്കെ ഉ അപ്പം ഞാ വിളിക്കാം എടക്കെ ഫ്രീ ആവുമ്പൊ. ഒക്കെ ബൈ
ആ ശരി.
ശരി ആ